ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേക്കണ്ട് കേക്കണ്ട്
ആഹ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്?
എന്താ സുഖായിട്ട് ഇരിക്കണു ഉഷാറായിട്ട് പോണു
വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ഞാന് ചായ ഇണ്ടാക്കണേ ഉള്ളൂ ഇന്റെ ഹസ്ബൻഡ് ഇപ്പളാ ഏഹ് അങ്ങാടീന്ന് ഇങ്ങട് വന്നത് അപ്പൊ അവര് വെര് എപ്പളാ വെര്ണേച്ചാ ആ ടൈമിന് ചായ ഇണ്ടാക്കലുള്ളു
അതെല്ലേ ഉം പിന്നെ എന്താണ് വേറെന്തൊക്കെ?
റെ ചൂട് വേണം ചായ ആവുമ്പോ
അതെല്ലെ ഉം ഉം എന്റെ കുട്ടികൾക്ക് ഇവിടെ ചായ വല്യ നിർബന്ധല്ല പിന്നെ ഞാനും ചായ കുടിച്ചിട്ടില്ലാ പക്ഷെ ഞാൻ എന്താന്നറിയോ വേഗം അട ക്കളെ പോയിട്ട് എനിക്ക് ചക്ക വറുത്തത് ഭയങ്കര ഇഷ്ട്ടാ അതീന്ന് ഒരു പാക്കറ്റ് എടുത്ത് കൊണ്ട് വന്ന് റൂമിലിര് തിന്ന് കഴിഞ്ഞതറിഞ്ഞില്ലാ ഇപ്പൊ പേക്കറ്റ് കാലിയായി അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് അയ്യോ ഈ പാക്കറ്റ് ഫുള്ള് ഞാൻ കഴിച്ചോന്ന് വിചാരിച്ചു ഉം എനിക്കെന്തോ
വീട്ടില് ഇണ്ടാക്കണതോ അതോ വാങ്ങിച്ചതോ
ഏയ് വീട്ടില് ചക്കൊന്നൂല്ല അത്രങ്ങട് ചക്ക ഇല്ലാത്തൊരു നാടാണ് ഒരു ച ഒരു ചക് ക്കണ്ട്ട്ടാ ഒരു പ്ലാവ് ഇണ്ട് ഞങ്ങളെ വീട്ടില് പക്ഷെ നമുക്ക് പഴ് ത്ത് തിന്നാനുള്ള ആ ഒരു ഇതിലുള്ളതെ കിട്ടും അല്ലാണ്ട് ഒരുപാട് പച്ചച്ചക്ക അങ്ങനൊന്നും
അതാ മറ്റേ ബഡെയ്‌ത പ്ലാവാവൂലേ അ
അല്ലല്ല കുഞ്ഞിപ്ലാവല്ലാ പക്ഷെ എന്നാലും നമ്മക്ക് ചക്ക നല്ല സൂപ്പർ ചക്കയാണത് നല്ല മധുരള്ള നല്ല ചൊളക്കൊക്കെ നല്ല കട്ടിയുള്ള ചക്കയാ അപ്പൊ അത് പഴുത്ത് കഴിഞ്ഞാ തന്നെ അത് ഡിമാൻഡ്ണ്ട് ഓരോരുത്തര്ങ്ങനെ ചോദിക്കും അപ്പ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ചക്ക കൊടു പിന്നെ ഉമ്മ ഒക്കെ പഴിപ്പിക്കാറാ പതിവ് പിന്നെ എന്റെ ഉപ് കൊതി കൊണ്ട് പച്ചചക്ക ഇങ്ങനെ അരിഞ്ഞ് അത് എന്റെ ഉമ്മാടെ വീട് വടക്കൻ ജില്ലയാണ് അപ്പൊ അവടെ വയ് വൈകുന്നേരങ്ങളില്ണ്ട് ഇങ്ങനെ എന്താ പറയാ ഏഹ് ചക്ക ഇങ്ങനെ ചൊള ഇങ്ങനെ അരിഞ്ഞ് അതില് പച്ചമൊളകും ആഹ് അത് വേറെ ഇണ്ട് പിന്നെ വെറ് തേ വറ്റൽമുളകും വേപ്പിലയും കടുകുട്ട് താളിച്ച് വെറുതെ ചായേടെ കൂടെ ഇങ്ങനെ പെറുക്കി തിന്നൂല്ലേ?
ആഹ് ഞങ്ങളെവിടെയൊക്കെ അതിന് ചക്ക കൂട്ടാന് പറിം
എ സ അതന്നെ നമ്മള് ഇവിടെ ഞങ്ങക്ക് അങ്ങൻത്തൊക്കെ കൊറവാണ് ശരി സത്യം പറഞ്ഞയിഞ്ഞാ പക്ഷെ ചക് ചക്ക ഉമ്മാടെ വീട്ടില് പോയി ചക്ക സുലഭമായി കിട്ടുന്നത് കൊണ്ട് ചക്കയുടെ എല്ലാ വിഭവങ്ങളും എനിക്കിഷ്ട്ടാ ചക്കാ പഴുത്തചക്ക കൊണ്ട് അട പറ പ്രഥമൻ എന്തൊക്കോ ഉണ്ടാക്കൂലേ? ആഹ് ചക്കപ്രഥമനോ ചക്ക അടാ അങ്ങനൊക്കെ ആഹ് ഉം പക്ഷെ അതൊന്നും ഇപ്പ അടുത്തൊന്നും കഴിച്ചിട്ടില്ലാട്ടോ അതൊക്കെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഉള്ള സമയത്ത് കഴിച്ചാതന്ന് തോന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലെക്കായിട്ടുണ്ടാവും പി ഇത അതൊക്കെ. ഓർമ്മകൾ മാത്രാണ്
ഉം ഉം ഉം
ഉം അങ്ങനെ ഉം-
അതൊക്കെ ഉണ്ടാക്കാനും നമ്മളക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പണ്ടുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പമായിരുന്നു
പ്പണ് ഒരു ചക്കൊക്കെ മുറിക്കന്നൊക്കെ പറയുമ്പോ എന്തോ ടാസ്കാണ് നമ്മുക്ക് എല്ലാർക്കും
നമുക്ക് നമ്മള് അതിന് നിന്നാ പിന്നെ അന്നത്തെ ദിവസത്തെ സമയമാണ് പോയി കിട്ടും.
ആഹ് പക്ഷെ അവർക്കൊക്കെ അത് ഭയങ്കര ഈസി ആയിരുന്നു. നമ്മള് പക്ഷേ ന വീ വീട്ടില അങ്ങനെ തറവാട്ടിലൊക്കെ കൂടുമ്പോൾ നമ്മൾ ഒരു ചക്ക മുറച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ചക്ക തീരാനും നിമിഷങ്ങൾ മതിയാവും. എല്ലരും കൂടെ ഇരിക്കുമ്പോഴൊക്കെ അപ്പൊ നമുക്ക്. തോന്നും ഇത് ഇത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു ചക്ക കൈ കൊണ്ട് തരുമ്പോൾ അ ള്ളാ ഇതെങ്ങനെ വൃത്തിയാക്കും എങ്ങനെന്നുള്ളതൊരു ആലോചന വരും
ഞാനും പ മുമ്പൊക്കെ നല്ലോണ്ണം ചക്ക തിന്നരുന്നു ഇപ്പൊ അങ്ങനെ തിന്നാൻ വയ്യേ ഇഷ്ട്ടല്ലാണ്ടല്ല ഇഷ്ടമാണ് പക്ഷേല് കഴിച്ചാല് ഭയങ്കര ഗ്യാസാണ് ഇൻക്ക് പിന്നെ ആ പിന്നെ അവിടെ വയറ് നിറ ഞ്ഞ് മുട്ടിയ പോലെ നമുക്ക് ഇരിക്കാനോ കെടക്കാനോ ഒന്നും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അങ്ങനെ അധികം അങ്ങട്ട്.. ആഹ് ഇനി ഗ്യാസിന്റെ പ്രശ്നം ഉള്ളോർക്ക് അതൊരു പ്രശ്നണ് ആ പ്രശ്നം ഇല്ലാത്തവർക്ക് അത് കൊഴപ്പൊയില്ല
ആഹ് ചക്കയുടെ കുരു ഒക്കെ അല്ലേ ഗ്യാസ് ചക്ക ഗ്യാസാ ന്ന് എനിക്ക അറിയില്ലായിരുന്നു ട്ടോ
ആ അത് എല്ലാർക്കും ഒന്നും കൊഴപ്പ ഇണ്ടാവില്ലേ ഈ പ്രശ്നള്ളോൽക്കേ, അത് ബുദ്ധിമുട്ടാണ് അല്ലാത്തർക് പ്രശ്നൊന്നുല്ല ഉം.. ആഹ് ഇവിടെ അത്യാവശ്യം ചക്കയും മാങ്ങയും ഒക്കെ ഉള്ള സ്ഥലാണ്.
ആഹ് വടക്കൻ ജില്ലകളില് ചക്ക സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഞങ്ങള്ത്തീ.. മധ്യ കേരളം എന്നൊക്കെ പറയ്മ്പോ കൊർച് ബു അത്രക്ക അങ്ങടില്ല കേട്ടോ എന്റെ ഭാഗത്ത് എന്റെ വീടിന്റെ ഭാഗത്ത്.. നമുക്ക് വല്ലാതങ്ങ് ഇല്ല അതുകൊണ്ട് നമ്മടെ.. പ്ലവില് ചക്ക പഴ്ക്കുമ്പോ തന്നെ നമുക്ക് അയൽവക്കക്കാർക്ക് എല്ലാർക്കും ഓരോന്നൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു പത്തിരുപത് ചക്ക ഉണ്ടായാൽ തന്നെ അതിൽന്ന് അങ്ങനെ ഒരു പത്തെണ്ണക്കെ അങ്ങനെയൊക്കെ പോവും, പിന്നെ ആരെങ്കിലും റിലേറ്റീവ്സ് വന്നാ പോവും അപ്പോ. ശരിക്കും ചക്കാന്ന് അങ്ങനെ ഞങ്ങക്ക് ഇവിടെ ഒരു അമൂല്യ വസ്തു തന്നെയാണ്. നിതിയാണ്..
ആഹ് കടേന്ന് വാങ്ങണെങ്കിൽ ഭയങ്കര.. പൈസ ആണല്ലേ
കടേന്ന് എന്താന്നറിയില്ല വാങ്ങാറില്ല അന്റെ ഉമ്മാടെ വീട്ടിൽ ഇത്രയും നല്ല തേൻ വരിക്ക ക്കേ പോലെത്തെ നല്ല മധുരള്ള ചക്ക ഉള്ളതുകൊണ്ട് ഉമ്മാക്ക് അതിനോട് കെടപിടിക്കുന്ന ചക്ക കിട്ടണ്ടേ അത് നമ്മള് കടയേന്ന് വാങ്ങിക്കുമ്പോ അങ്ങനെ കിട്ടൂല്ല അതുകൊണ്ട് നമ്മ വാങ്ങിക്കൂല്ല ഇപ്പ ദാ ചക്ക കുരു പരിപ്പ് മുതിരേ കണ്ടിട്ടാണ് ഇന്നലെ കറി വെച്ചേ അപ്പൊ ഈ ചക്കക്കുരു അടക്കം സ്റ്റോർ ചെയ്ത് വെച്ച്. ഒരു ചേച്ചി വരുന്നുണ്ടേ പണിക്ക് അപ്പ ആ ചേച്ചി വീട്ടിലേക്ക് കൊണ്ടോവും എന്നി്ട്ട് ചക്കക്കുരു ഒക്കെ തൊലി കളഞ്ഞ് ഒരു ബോക്സ്. ഇതാക്കി കൊണ്ടുവന്ന്വെക്കും അപ്പൊ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതീന്ന് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കും ഒരു കുരു പോലും കളയില്ല.
ഇനിക്കും ഇവിടെ ഇന്ന് വെള്ളരിക്കയും ചക്കക്കുരു ഒക്കെയാണ് കറി..
അതെല്ലെ ചക്കക്കുരു ഇങ്ങനെ ഒണക്വോ ഇല്ലാല്ലെ തൊല കളഞ്ഞിട്ട് ഇല്ല..
അങ്ങനെ ഉണക്ക ഉണക്കിക്കാണ്ട് പാത്തക്കോ?
എനിക്കറിയില്ല ഞാൻ ഇവിടെമ്മ കുറച്ചൊന്ന് ആഹ ട്രൈ ആവാൻ വേണ്ടിട്ട് അത് കൂടുതൽ കാലം.. സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാ തോന്നുണ്ട്, ഒന്ന് ടെറസിന്റെ മുകളിൽ ഒന്ന് ആഹ വെയില ഒന്ന് കൊണ്ടളിപ്പിച്ചിട്ട്.. പിന്നെക്ക ഫ്രിജില്ലേക്കത്തോ..
ആഹ അതാ ആ നനവ ഒന്നു പോയി കിട്ടാൻ വേണ്ടിട്ടായിരിക്കും.
ആയിരിക്കും ഉം പിന്നെന്താ ഇപ്പ എന്താ ഈവ ഈവനിങ് സ്നാക്ക് എന്താ ഇപ്പൊ
ഇവരുടെന്ന് പിന്നെ ഒരു എന്താ പറയുക ബ്രെഡ്ക്കെ ഉള്ളിൽ വെച്ചിട്ടു ഒരു സാധനം ഒരു ബ്രെഡിന്റെ ഉള്ളിൽ മു മുട്ട വച്ചട്ട് ഉള്ള സാധനം പുറത്തു നിങ്ങൾന്ന് ഉച്ചക്ക് പുറത്തുന്ന് പോയിരുന്നേ അപ്പൊ കുട്ടികള വീട്ടിലായിരുന്നു അപ്പൊ അവിടെ പോയപ്പോ വാങ്ങിച്ചോണ്ട വന്ന
ആണോ സ്നക്ക് ഐറ്റം ഒക്കെ പിന്നെ എന്താ പെരുന്നാളിന്റെ ഒക്കെ പ്രിപ്പറേഷൻസ് ആയോ
ആഹ ഇപ്പോ ചെറിയ പെരുന്നാൾ ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ വലിയ പെരുന്നാൾ വല്യ ഒരു ഒരുക്കങ്ങളൊന്നും ഇല്ല
എല്ലാം കൂടെ ഒരുമിച്ചാണ്
ആഹ ഒരുമിച്ചല്ല അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്
ആഹ അതെ
പ്രാവശ്യം പുതിയ ഡ്രസ്സ് എടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എല്ലാം കൂടെ മദ്രാസവും സ്കൂളും എല്ലാം ഒരുമിച്ചാവുമ്പളെ
ആഹ് ഒക്കെ ലീവല്ലേ ഇപ്പൊ മദ്രസ സ്കൂളൊക്കെ ലീവല്ലേ അപ്പൊ
ലീവണല്ലേ നമ്മള് കുട്ടികൾക്ക് അതിനന് വേണ്ടിയുള്ള സാധനങ്ങള ഒക്കെ വാങ്ങിക്കേണ്ട
ആഹ അതന്നെ പിന്നെ അതുണ്ട് ഉം എന്നാലും ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും എന്റെ മോൾക്കും എനിക്ക് ഞാ ഓലൈന ആയിട്ട വാങ്ങിച്ചിരുന്ന് കേട്ടോ അത് ഞാ വാങ്ങിച്ചത് ഇപ്പോ അടുത്ത അത് കിട്ടിയുള്ള അപ്പ ഓർഡർ ചെയതതിപ്പോനിക്ക് മറന്നു പോയിരുന്നു അപ്പൊ പിന്നെ വന്നപ്പോ എനിക്ക് കറക്റ്റ് നല്ല ഫിറ്റ്ള്ള കറക്റ്റ് ഫിറ്റ്ള്ള ഒരു സാധനം അപ്പൊ പിന്നെ എനിക്കായി പിന്നെ മോൾക്ക് വേണ്ടിട്ട് ബ്ര ഇത്ര അവളുടെ അങ്കിൽ ഒ കൊടുത്തയച്ചു അപ്പ പിന്നെ മോൾക്ക് പോയി ഇനിയിപ്പോ രണ്ട് ബോയ്സ് ഉണ്ട് ആഹ അവർക്കവാങ്ങണം അവര് വിരുന്ന് പോയിരിക്കയാണ് അവ കുഞ്ഞ്മാടെ വീട്ടിൽ വീട്ടിലേക്ക് വരുന്നു പോയിരിക്ക അപ്പൊ ഞാൻ വിചാരിച്ച് അവര് വരാതെ
എടുത്തിട്ട് കാര്യല്ലല്ല
ആഹ കാരണം രണ്ടുപേരും നല്ല മെലിഞ്ഞോരാ ആഹ ആഹ അപ്പം പിന്നെ ആൺകുട്ടികൾക്ക ആകുമ്പ പിന്നെ ആൺ കുട്ടിക് പ്രശ്നമല്ലല്ലോ നമുക്ക് അപ്പ പോയി അപ്പ എടുത്തിട്ട് വരാം എന്തായാലും അവർക്കൊരു സൂപ്പർ ബാഗി എങ്ങനൊക്കെയല്ലേ ഇപ്പൊ അവരുടെ ട്രെൻഡ് സൂപ്പർ ബാഗി ബോക്സി ഷർട്ട് അപ്പൊ ഞാനൊന്നും എടുത്ത കഴിഞ്ഞാ അവർക്ക് പറ്റൂല്ല ചെറിയ കുട്ടിയാ എട്ട് വയസും ആഹ പന്ത്രണ്ട് വയസ്സ ആഹ പക്ഷെ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളാ
ആഹ ച മോളാണ് ഏറ്റവും ചെറുത്
അല്ലല്ല മോള് മോത്തതാ ആഹ മുട്ടാലാണ് മോള് ആഹ അത മോള് ബി ടെ ക്ക് പഠിക്കാണ് ഇപ്പൊ പിന്ന ആഹ ബി ടെക്ക് ഫസ്റ്റ് ഇയറാണ് മോള് ഉം അങ്ങനെ പിന്നെ
ഏത് വരെ പഠിച്ചു
ഞാൻ ഡിഗ്രി ലിറ്ററേച്ചർ ഉ ജോലിക്കൊന്നും പോയില്ലട്ടോ ജോലിക്ക് പോയില്ല അതാണ് ആ കല്യാണം കഴിഞ്ഞപ്പോ ഹസ്ബഡിന്റെ ഫാമിലിക്ക്ക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഹസ്ബന്റിന് വലിയ താല്പര്യല്ല അപ്പൊ പിന്നെ നമ്മള ആ പുതുമോടിൽ അവര് പറയുന്നൊക്കെ കേട്ട് നല്ല നമ്മുടെ പീരീഡ് വേറെ ആണല്ലോ ഒരു റൊമാന്റിക് പീരീഡ് ആണല്ലോ എന്തും കേൾക്കോല്ലോ ആ ഒരവസ്ഥയില് ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ തോന്നുന്നു പോവായിരുന്നുന്ന്
ഇനി ട്രൈയ് ചെയ്തൂടെ ഇപ്പൊ കുട്ടിയാളൊക്കെ വലുതായിലെ
ആഹ് വീട്ടിലൊക്കെ ഉള്ള പക്ഷെ ഇനീപ്പൊ പഠിച്ചാല് തലേൽ കേറോ ബി എഡ് ചെയ്യാനൊക്കെ ഫ്രണ്ട്സ് വിളിക്കും അവര്പ്പം ഇപ്പൊ കുറച്ച് കുറച്ചായല്ലോ അപ്പൊ മോൾക്ക് ബീ ടെക് ആയില്ലെ അപ്പൊ അവര് എന്നാലും പക്ഷെ എന്റെ കൂടെല്ല എൻറെ ഫ്രണ്ട് ഇപ്പോ എൽ എൽ ബി ചെയ്യ്ന്ന്ണ്ട് അഡ്വക്കേറ്റ് ആവാൻ വേണ്ടിയിട്ട്പ്പൊ ലാസ്റ്റ് ഇയറാ അവളുടെ എക്സാം നടന്നോണ്ടിരിക്ക അപ്പൊ പറയും ച്ചൂടെ അത് പഠിച്ചൂടെ ബി എഡ് ചെയ്തൂടെ എന്നെക്കെ പറയും പക്ഷെ എന്തുകൊണ്ടോ ഞാൻ വിചാരിക്ക ക്കുന്നു അതൊന്നും എനിക്ക് അത്ര പോസിബിൾ ആവൂല്ല എന്നൊക്കെ വിചാരിക്കാണ് പക്ഷെ ചെലപ്പോ നടക്കുമായിരിക്കും പക്ഷെ ഇനിയിപ്പൊ പഠിച്ച ഇഞ്ഞി ഇപ്പം പഠിക്കണങ്കിൽ ജോലിക്ക് വേണംന്ന് ഇള്ളതിലാ അപ്പം പ്രൈവറ്റ് സെക്ടറി നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞ ഇവിടെയക്കെ നമുക്ക് സാലറി സ്കീലൊക്കെ നല്ല കുറവല്ലേ അപ്പൊ വിചാരിക്കും എന്തിനാ കഷ്ടപ്പെടനിണേ വെറുതെ ഇരിക്കാൻ നല്ലസുഖണല്ലോന്ന് വിചാരിക്കും
അങ്ങനെ ഇണ്ട്ട്ടൊ
ആഹ് ഞാനും പിന്നെ ഇവിടെ എനിക്ക് പത്താം ക്ലാസ്സ് കഴിഞ്ഞപ്പോഴേ മാർച്ച് മാസത്തിൽ പത്താം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞു മെയ് മാസത്തി ത്തില് കല്യാണവും കഴിഞ്ഞു പിന്നെ പഠിക്കാനും പോയിട്ടില്ല
പിന്നെ ഇപ്പൊ ഇപ്പൊ വേണെങ്കി ഹസ്ബന്റ് പഠിച്ചോളനൊക്കെ പറയണ്ണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആഹാ അത് നല്ല പരിപാടിയാ ഇന്നും അങ്ങനെ വിട്ടിരുന്നില്ല എന്തുകൊണ്ടോ വേണ്ടാ പോണ്ട ണ്ടന്നുള്ളതിലായിരുന്നു പക്ഷെ അന്ന് ഹസ്ബന്റ്റിന്റെ ഫാദറ് ടീച്ചർ ആയിരുന്നു അപ്പൊ അവർക്ക്ന്നെ സ്കൂളിന്റെ ഒരു മാനേജ്മെന്റിലൊക്കെ ഇ ണ്ടായിരുന്നു അപ്പൊ വേണമെങ്കില് നമുക്ക് കെ ജി സെക്ഷനിൽ അങ്ങനെക്കെ കയറാം തൽക്കാലം ബി എഡ് അല്ല ഡിഗ്രി വച്ചിട്ട്ന്നൊക്കെ പറഞ്ഞീന്നതാ പക്ഷെ ഇയാള് സമ്മതിക്കാത്തത് കൊണ്ടും എനിക്ക് ഇത്തിരി സാമർത്ഥ്യം കൊറവായത് കൊണ്ടും ഈ വർത്താനം മാത്രഉള്ളൂ വല്ലാതെ സമർത്തിയമോന്നുല്ല സംസാരിക്കാൻ എനിക്ക് നല്ല ഉഷാറാ അതിന് വല്ല കോഴ്സും ഉണ്ടെങ്കിന് എനിക്ക് ഓക്കെ ആകും അതാണ്
പറഞ്ഞതിന് എതിർത്ത് പറയാനൊരു
ഏയ് ആഹ് അതില്ല അതില്ല ആ ഞാനിങ്ങനെ വായാടിമറിയായിട്ട് ആളുടെ പിന്നാലെ ഇങ്ങനെ നടക്കും അപ്പൊ എനിക്ക് മനസിലായി അങ്ങനെ ആയാ പോരായിരുന്നു ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു നമുക്ക് നമുക്ക് വ്യക്തമായ ഒരു എയിമ് വേണം ശെരിക്കും കാരണം പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂല വീട്ടുകാര് പഠി പ്പിച്ചിട്ട്ണ്ട് അപ്പൊ ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞു ഇന്നാ നിങ്ങക്ക് എന്നെ ജോലിയും കൂടെ ആയിട്ട് കെട്ടിച്ചാ പോരെ കെട്ടിച്ച് വിട്ടാ പോരേന്നൊക്കെ ചൊയ്ക്കും ഞാനപ്പൊ ഹസ്ബന്റ് ഇപ്പം എന്താ പറയാ അക്കൌണ്ടന്റ് ആയിട്ട് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യ്ണ് ഇവിടെല്ല പൊറത്താണ് ആഹ് അപ്പൊ ഞാൻ വിളിക്കാം കേട്ടോ ഓക്കെ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ
ഒന്ന് കട്ട് ചെയ്യോ അവിട്ന്ന്
ഞാൻ കട്ട് ചെയ്യാൻ നോക്ക്ണ്ട് പക്ഷെ അയില്